ന്നുല്ല. മഴ ഇടി ഗമ്മോ ഭയങ്കര കറണ്ടും ഇല്ല. ഒന്നും ഇല്ല ഇങ്ങനെ പോന്ന്.
ആഹ് ത് പറഞ്ഞപ്പഴാ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയൊക്കെ ഓർക്കുന്നുണ്ടോ?
ഓർക്കുന്നുണ്ട്. അങ്ങനൊന്നും വരരുതേന്ന് പ്രാർത്ഥിച്ച് കൊണ്ടായിരിക്കുന്നത്.
നിങ്ങടെ വീട്ടിൽ അന്ന് പ്രളയം വല്ലോ കേറിയോ?
ഇല്യ ല്യ ല്യ ഞങ്ങടെ വീട്ടിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവത്തിന്റെ കൃപോണ്ട് ഒന്നും കേറിയില്ല.
ആഹ് എന്റെ കൊറെ കൂട്ടുകാരുടെ വീട്ടിൽ വെള്ളം കേറിയാര്ന്ന്.
ആഹ് എങ്ങനുണ്ട്. നാശനഷ്ടങ്ങള് വല്ലോം ഉണ്ടായോ?
ഇല്ല വണ്ടികളൊക്കെ നശിച്ച് പോയായിരുന്നു കാറ് പിന്നെ ശരിയാക്കി എട്ക്കാൻ പറ്റിയില്ല കാറ് പിന്നെ കളഞ്ഞെ പിന്നെ ബൈക്കൊക്കെ കഴുകി വാഷ് ചെയ്യാനൊക്കെ കൊടുത്ത് ഷോറൂമി കേറ്റി ശരിയാക്കി എടുത്ത്
ഉം ഇവിടെപ്പം അം ങ്ങനെള്ള വഴിയൊന്നുല്ല അത്രയും വലിയ പക്ഷേ ഭയങ്കര കാറ്റ് മഴങ്ങള് മരങ്ങളൊക്കെ ഒടിഞ്ഞ് ഭയങ്കരായിട്ട് കൊറെ വീണ് ചുറ്റിലും ഒരുപാട് വീണ് കറണ്ട് അങ്ങ് പോയി അങ്ങനെക്കെ കൊറെ കാര്യങ്ങള്
ആഹ് മഴ പെയ്യുമ്പോഴേ മരത്തിന്റെ മൂട്ടി ചെന്ന് മേളിലോട്ട് നോക്കി നിക്കരുത് വീടിനകത്ത് കേറി ഇരിക്കണം
ബുദ്ധിംവിവരുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ ആരും ചെയ്യത്തില്ല ഹലോ
ആഹ് പിന്നെ ഹേ ഞങ്ങടെ വീട്ടില് ഞങ്ങടെ വീട്ടിലാണെങ്കില് ആഹ് എന്തുവാ ഒരാഴ്ച ഒരു മൈല് ഞങ്ങള് രാവിലെ ആണെങ്കിൽ അങ്ങോട്ട് പോയ വഴിക്ക് ഒര് മൈല്
മൈല്
ഇങ്ങനെ ഞങ്ങടെ വണ്ടിയിടെ ഫ്രണ്ടിലോട്ട് അങ്ങ് വന്ന്
ആഹ് ന്നിട്ട്
അന്നിട്ട്ന്ന് പറഞ്ഞാല് ഞങ്ങളപ്പോഴത്തേക്ക് പിന്നെ പക്ഷെ ഞങ്ങളങ് പേടിച്ച് പോയി ന്ന് വെച്ചാ ഇനി ഞങ്ങൾ വീഴുവോ അത് വീഴുവോ എന്നൊക്കെ പക്ഷെ ഒന്നും പറ്റിയില്ല പെ ഒന്നാതിങ്ങനെ ഞങ്ങളെ ക്രോസ് ചെയ്തങ് പോയി
ആഹ് ഞങ്ങളവിടെയും മൈല് വീട്ടിനകത്തൊക്കെ വന്ന് കേറിട്ട് എറങ്ങി പോവും ആഹ് വൾബും ആഹ് ഭാരോ ഒക്കെ തള്ളി വെടെ വെച്ചിട്ട് ഫാൻ മീൻസ് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ചാടി മേലോട്ട് ചാടുമ്പോ അതിനറിയത്തില്ലല്ലോ കേറി പോവുകയും ചെയ്യും എറങ്ങിപ്പായാൻ അറിയാത്തോണ്ട് അവിടെ കെട്ന്ന് ചാടും മേളിലോട്ട് ചാടി അവിടെ കെടന്ന ബൾബല്ലാം പൊട്ടിച്ച് പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞങ്ങ് വിട്ടയ്നെ ഭയങ്കര ശല്യോം കൊരങ്ങന്മാര് അതിനേക്കാരും ഓടിന്റെ മണ്ടേയിലും പെരയൻ്റെ മണ്ടേയിലും മാവിന്റെ മണ്ടേയില് ഒള്ള മാങ്ങ മൊത്തവും പറിച്ച് മിറ്റത്തോട്ടിടും
ആണോ വിടപ്പ കറണ്ട് പോയി ഒന്നും കേക്കുന്നില്ല ഒന്നും കേക്കുന്നില്ലന്ന് അമ്മേ സൗണ്ട് കേക്കുന്നില്ല ഹലോ കേക്കുന്നുണ്ടോ